ഹലോ ആഹ് കേൾക്ക്‌ണ്ല്ലേ ആഹ് ണ്ട് ണ്ട് എന്തെക്കെ വർത്താനം
നല്ല വർത്താനോം ങ്ങള് ഭക്ഷണൊക്കെ കഴിച്ചാ
ഉം രാവിൽത്തെ ചായുടിയൊക്കെ കഴിഞ്ഞ് ങ്ങനെ കുത്തിര്ക്ക കുട്ടിയാളൊക്കെ പറഞ്ഞയച്ച് സ്വസ് ത്തായ് കുത്രിയ്ക്ക കൊറച്ചേരം
ആഹ് ഉച്ചക്കത്തെ പണി തൊടങ്ങിയപ്പൊ
ഇല്ലേയ് ഉച്ചക്കത്തെ തൊടങ്ങിയിട്ടില്ല പത്തുമണിക്കത്തെ കഴിഞ്ഞിട്ടുള്ളൂ
കൊറച്ചേരം ഒന്ന് റെസ്റ്റ് എടുക്കാവുല്ലേ
ഉം ഉം രാവിലെ അഞ്ചരക്കാണ് തൊടങ്ങണം പിന്നെ പത്ത് പത്ത് മണി ആയാലൊള്ളുന്ന്ക്കൊള്ളൂ അപ്പൊ കൊറ്ച്ചേരം അവ്ടെ കുത്രിക്കും
അപ്പൊ അടുപ്പത്താവും പിന്നെ മക്കള് വന്നാല് പിന്നിം പണിയാവോലോ
ഉം ഓല് വന്നാ പിന്നിം. ഓല് വരാനാവുമ്പോത്ത്നൊള്ളൂ ഒരുവിധം ഒക്കെ ഒര്ങ്ങി ഒന്ന് കടക്കാനാവുള്ളൂ അപത്തിന് ഓലെരും. പിന്നെ ഓലേയ്ട്ട്ള്ള മല്ലികെട്ടലാവും
ആഹ്
പ്പൊ ഈ കിട്ടണ സമയം തന്നെ ഉള്ളൂ കൊറച്ച് സമയം ഇന്റെ മൂത്ത മോന് ഒമ്പതാം ക്ലാസ്സില് പിന്നെ പെൺകുട്ടിയാണ് ഓള് അഞ്ചാം ക്ലാസ്സിലും പിന്നെ രാ ആ പിന്നെ രണ്ടാൺകുട്ട്യാളാ താഴെള്ളത് ഒരാള് യു കെ ജിയിലും ഒരാള് ഏഹ് രണ്ടാം ക്ലാസ്സിലും
ഉം പ്പൊ രാവിലെ കൊറേ പണിണ്ടാവുംലേ ഒരുപാട്
ഉം ഉം ഉം രാവിലെ ആറ് മണിക്കോൽക്ക് മദ്രസ്ക്ക് പോണം അത് കഴിഞ്ഞാ ഏഴരക്കാവുമ്പത്തിന് മറ്റോല് വരും പിന്നെ രണ്ടാമത്തെ ത്തോനെ പിന്നെ പറഞ്ഞയ്ക്ക രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് ബടെ മദ്രസെയ് രാവിൽ ത്തതും പിന്നെ അന്താ കൊർച്ച് കഴിഞ്ഞിട്ടും വല്യ കുട്ടിയേൾക്ക് ഏറ്റവും രാവിലെ ആറ് മണിക്ക് തൊടങ്ങും പിന്നെ അയിന്റെ ചെറിയ കുട്ട്യാളെ പിന്നെ ഏഴരക്ക്, ഏഴരക്ക് തൊടങ്ങിയിട്ട് ഒമ്പതേകാല് അങ്ങനെയൊക്കാവുമ്പോ വിടും അപ്പൊ രണ്ട് തരത്തില് ല്ലെ കുട്ട്യാളുണ്ടാവും രണ്ടാളീം പറഞ്ഞേക്കണം അയ്ന്റെടീക്കൂടി മറ്റോൻക്ക് ട്യൂഷന് പോണം ഉം അത് അത് കഴിയ്മ്പോത്തിന് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വരുമ്പത്തിന് സ്കൂൾക്കൊരു തലക്കന്നാട്ടലൊടത്തും അങ്ങനെ ഒരു ലോഡ് ഹോംവർക്കുണ്ടാവും ചെയ്യാന്
ആഹ് അതൊക്കെ രാവിലെയാണോ ചെയ്യാ രാത്രിയല്ലേ
രാത്രി കൊർച്ച് ചെയ്യും കഴിഞ്ഞ് കിട്ടൂല ഒരു പേജൊക്കൊള്ളൊരു ദിവസം എരഴ്തിത്തരുള്ളൂ അപ്പൊ വരുമ്പോ ഒന്നെഴുതും പിന്നെ പോകാൻ നേരത്ത് പിന്നെയും കുത്രിന്ന് എഴുതും അങ്ങനെയൊക്കെ കാട്ടലാണ് അല്ല യു കെ ജി കുട്ടിയല്ലേ പർഞ്ഞാ കേട്ട് കിട്ടണ്ടേ ഓലഷ്ടത്തി പിന്നെയ്തൊന്നുംല്ലല്ലോ ഞമ്മൾ പറഞ്ഞ് സോപ്പ്ട്ട് മയക്കിട്ക്കണം ഒന്നെയ്തിക്കിട്ടുമ്പത്തിന് ഉം ഉം
ഉം അതിന്റെ കൂടെ ഭക്ഷണൊക്കെ കൊടുക്കണ്ടേയാ
ഉം അത് പിന്നെ രാവിലെ ചായ ഓന് ഒറ്റക്ക് തന്നെ കുടിച്ചും അപ്പാണ്ച്ച എന്താണെങ്കിലും ഓന് ഒറ്റക്കെന്നെട്ത്ത് കുട്ച്ചും പിന്നെ കഞ്ഞി പോകാൻ നേരത്ത് ലേസം കഞ്ഞി കോരി കൊടുക്കും പിന്നെ ഉച്ചക്ക് അവിടുന്ന് തിന്നാ തിന്നും അല്ലെങ്കിൽ തിന്നും തിന്ന്ണ്ടേന്നൊന്നുൻ ക്ക് തോന്ന്ണ്ല്ല ചോറിന്റെ മുന്നിലങ്ങനെ ഇരിക്കലാണ് കിളിമ്പി താക്കികാണ്ട് അപ്പൊ പിന്നെ സ്കൂൾ ട്ടന്നാലുംതന്നെ കുറച്ച് ചോറണ് വാരി കൊട്ത്ത് അവിടെ ഇരിക്കും
ഉം അപ്പൊ എല്ലാർക്കും പാക്കയ്യണ്ടാവശ്യല്ലലേ ഭക്ഷണം
ഉം ഉം അത് വ വല്യോൻ തന്നെള്ളൂ കൊണ്ടോക ചോറ് രണ്ടാമത്തോളും ചെലപ്പോ കൊണ്ടോകും പിന്നെ മറ്റോല്സ്കൂൾന്നെന്നെ പ്ലേറ്റ് കൊണ്ടോവേക്കാരം സ്കൂൾന്നെന്നെ വാങ്ങേക്കാരം മൂത്തത് പിന്നെ കൊർച്ച് വൽതായീലേ ഓൽക്കൊക്കെ പിന്നെ അവിട്ന്ന് വാങ്ങാൻ മടിയേക്കാരം എട്ടാം ക്ലാസ് വരെ ഉണ്ട് കൊടുക്ക്ണ് ‌ ണ്ട് പക്ഷെ വാങ്ങൂലോലെയ്
ആഹ് മടിയാവൂലേ
ഉം ഉം ഉം
ഉം പിന്നെന്താ എന്താന്നുച്ചക്കെന്താണ്ടാക്കണേ
ഉച്ചക്ക് മീന് വാങ്ങിക്കുണു വത്തൽ മീന് മീന്നൊക്കെപ്പ നല്ല വെലേലേ
ആഹ് നല്ല വെലേണ് മഴായതോണ്ടാ തോന്നുന്നു
ഉം ഒരു കിലോനും ഒന്നര കിലോനൊക്കെ നൂറുപ്യക്കൊക്കെ കിട്ടീന്ന ഓരോ സാനങ്ങളാ പ്പോ ഇരുന്നൂറും ഒക്കെയാണ് ആ മീനിന് ഒന്നുല്ല വത്തലന്നെ കിട്ടാൻച്ചിങ്ങിന്നിപ്പോ നൂറ്റി നാപ്പതോ എന്തൊക്കെയ്ന്നു വെല വത്തലിനൊക്കെ ഒന്നര കിലോ നൂറ് എന്നൊക്കെ പറഞ്ഞാണ്ട് വര്ന സാധന
ഉം
പ്പഅയ്നെല്ലാത്തീനും വെലെന്നേണ് ചിക്കനും തന്നെ ഉം ഞ്ഞിന്റെ വീട്ടില്മ്മണ്ട് ന്റമ്മായിമ്മണ്ട് വല് പോയി കഴിഞ്ഞാ ഞങ്ങള് രണ്ടാളും തന്നൊള്ളൂ ണ്ടാവാ ന്ന്പ്പോ മ് പെണ്ണിന് ന്ന് സ്കൂൾപോയ്ട്ടില്ല ഓൽക് ഓൾ- ക്ക് ചെറിയൊരു ഓപ്പ്റെഷൻ കഴിഞ്ഞോണ്ടേ ഓള് ലീവാക്കീക്കാ. അപ്പൻഡിക്സിന്റായിനു അപ്പൊ
ആഹ് അതിന്റെ ഓപ്പ്റേഷൻ കയ്ഞ്ഞീലേ
ഉം ഒരായ്ച്ചായ് കഴിഞ്ഞിട്ട് പഷേ പിന്നോളെ ശീണൊന്നും മാറീട്ടില്ല കൊർച്ചീസം ഇനീ പ്പം വിട്നില്ലാര്തീട്ടാ ഇന്ന് മദ്രസ്ക്ക് പോയീനു
ആഹ് മദ്രസടുത്താവൂലെ
ഉം മദ്രസക്ക് ഓളെ വാപ്പ ഒണ്ടാക്കി കൊടുക്കും കൊഡ്രോ ചെയ്യും. പിന്നാ കൊർച്ച് സമയോള്ളല്ലോ ണ്ടാവുള്ളൂ. ഞാ ക്ലാസ് മിസ് ആക്കണ്ടല്ലോച്പൊയ്. കോർഞ്ഞാണ്ട് പർഞ്ഞയ്ച്ചതാ. വന്നിട്ടീഞ്ഞി ബസ് സ്കൂൾത്തോര്ലോട് എയ്താം വിട്ടന്ന്ക്ക്ണു. അതെയ്തിവെക്കണം ലീവാണെങ്കിലും നോട്ട-
ആഹ് ഹോംവർക്ക് ണ്ടാവോല്ലല്ലേ.
ഉം ഉം പിന്നെന്താ?
ന്നെന്താ ന്ന് രാവലെന്താ ണ്ടാക്കേ?
ഞന് അപ്പേ. അപ്പം തന്നെള്ളു എന്ക്ക് നടക്കാ. അപ്പോം പുട്- ട്ട് അങ്ങനെ ചെറിയ ചെറിയ കടികളോള്ളു നട്ക്ക്ള്ളൂ.
എളുപ്പം കയ്യുന്ന പണീലെ. ആഹ്, പിന്നെ ലീവ് ണ്ടാവുമ്പോ നല്ലത് നല്ല ഭക്ഷണ
ആഹ് ഹമ് ണ്ടാക്കാഞാ ഒറ്റകൊള്ളൂ. തിന്നാനാൺച്ചിങ്ങി ങ്ങനെ കൊറെ ആൾക്കാരുല്ലേ അപ്പൊ ഞാ എൾപ്പണ്ടാക്കാ പറ്റ്ണോള്ളു ണ്ടാക്കാ, കൂട്ട്യേച്ചാ എൾപ്പാണ്. പിന്നെ
ഉം ഉംഹ് ഇവ്ടെ ദോശയും ചട്നിയാണ്ടാക്ക്യേയേ.
ആഹ്, ആഹ്,
ആഹ്.
ആ
പിന്നെന്താ?
പിന്നെന്താടി കൊഴപ്പൊന്നുല്ലാ.
ഉം ഉംഹ്
അൻക്ക് കുട്ട്യോളൊക്കെ പോവാണ്ടോ? സ്കുൾക്ക് പോവാ
ഇല്ല്യല്ല്യ ഞാ പഠിക്കാണ്.
ആഹ് ആഹ്.
ഉം ഞാന് അഗ്രികൾച്ചർന്.
ആഹ്, ഡിഗ്രിയോ?
അല്ല അത്ങ്ങനെ ഡിഗ്രി പോലല്ലാ ഒരു മെഡിക്കൽ കോഴ്സാണ്.
ആഹ് ആഹ്.
ആഹ് ആ.
ഉംഹ് ഏത് കോളേജിലാ?
ഞാന് കോട്ട്യാണ് പ്പൊ ലീവിന് വന്നതാ.
യാഹ് ആഹ്.
ആ ആഹ്.
പിന്നെന്താ ഉമ്മ്യോപ്പൊക്കെല്ലേ?
ആഹ് വ്ടെണ്ട് എല്ലാരും.
ഉംഹ് ഉംഹ്.
ഉം
പിന്നെന്താ ഓക്കെ പഠിപ്പൊക്കെ ഉഷാറായി പോണ്ണ്ണ്ടോ?
ആഹ്, ഉഷാറായിട്ട് പോവ്ണ്ട്.
ഉം.
ന്താ അവടെ നല്ലാ മഴണ്ടോ ഇപ്പോ?
ഉം മയന്നെണെയ്. രാവിലെ കൊറ്ചേരം ഇത് ഇണ്ടായിന്നു അപ്പൊ കാക്കു അങ്ങനെ പണിക്ക് പോയി, മയഇല്ലാത്ത കണ്ടപ്പോ പോയതാ.
ആഹ്, അവടെ കാക്കു എന്താ ചെയ്യണേ?
ഉം, ഓല് കാട് വേട്ടാം പോവും, തെങ്ങുമ്മേ കേറും. തേങ്ങ് പുടിച്ച് കേട്ടും, അങ്ങൻത്തെ പണിളോ ക്കെ ചെയ്യും, മഴ ആവോണ്ട് പണിയൊക്കെ സുയ്‌പ്പാവാക്കാരം.
ആഹ്, എപ്പളും മയല്ലേ.
ഉം ഉം അയിന്റെ മുന്നേ നല്ലേ തേരക്കേന്നു മയ തൊടങ്ണീന്റെ മുന്നേയ്.
ആഹ് ആഹ്, വേനൽകാൽത്ത് എന്നും പണിണ്ടാവായിരിക്കുംലേ.
ഉം ഉം അ അപ്പൊ പിന്നെ ഒന്നല്ലോചങ്ങി ഒന്ന് ഒര് പണിക്കായിട്ട് അങ്ങനെ കാത്ത്ക്കൊന്നും ഇല്ല്യാ. കിട്ടിയ പണിയേക്കെ ഇക്കാക്ക പോവയ്ന്റെ ഒക്കെ മെഷീനോള് തോളക്കണ്ട്, അപ്പൊ പണി ഇല്ലാത്ത കൊഴ്പ്പൊന്നും ഉണ്ടാവൂലാ.
ആഹ്
ഉം
ഉം പിന്നെന്താ നിങ്ങള് എന്താ എത്ര വെരാ പഠിച്ചേ
ഞാന് പ്ലസ് ടു വെ പ്ലസ് ടു കഴിഞ്ഞാ പിന്നെ കല്യാണം കയിഞ്ഞു ഉം
അല്ല ഇനി നിങ്ങക്ക് പഠിക്കാൻ താല്പര്യം ഒണ്ടോ
പഠിക്കാന് എങ്ങനെപ്പം ഇതൊക്കെ കയിഞ്ഞിട്ട് പഠിക്ക്യാന്
ഹ് ഹാ
ആഹ് പഠിക്കാൻ ആഗ്രഹം ഒക്കെ ഒണ്ട്
ഇപ്പൊ ഓൺലൈൻ ആയിട്ടൊക്ക്യാ ഇണ്ടല്ലോ ഡിഗ്രിയും
ഉം ഉം ഞാനപ്പം എന്താ ഇപ്പൊ പഠിച്ചാലും ഇപ്പൊ ചെറിയ ചെറിയ കോഴ്സളാല്ലും പഠിച്ചാ ഉം ള്ളു വല്തൊന്നും ഇനി ഇപ്പോ പോയിട്ട് പഠിച്ചൊന്നന്ന് പോക്കൊന്നും നടക്കൂല്ല അല്ലോ ചെറിയത് എങ്കിലോക്കും ചെറിയ ശമ്പളോം ആരം അപ്പൊ ഞാന് ഇപ്പോ എന്തേ ഞമ്മും കുട്ടികളെ നേരെ രീതില് നോക്കന്നയിട്ട്
ആലോചിച്ചിട്ട് അതാണ് കാണ്ന്നാത് മറ്റേ നമ്മള് പോവ്യാ വേണം നല്ലാ ഗേതോടാണ് ഒര് പേരയായി നിക്കുമ്പോയേ
ആഹാ ശേരിയാണ് എല്ലാരും നോക്കു വേണോം
ഉം പിന്നെ പഠിച്ചിണ്ടായി പോകുമ്പോത്തേന് നല്ല പാടാ പിന്നാ ഞമ്മള് ആരും കുറ്റം പറയാനും ഇതിനൊന്നും ഒണ്ടാവില്ല അത് ഞങ്ങള് കൂട്ടത്തിലും ആണ് ഞാന് ഇങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് ബെസ്റ്റ് ആയി തോണി ഞാനാ ഞമ്മടെ കുട്ടിളെ പഠിപ്പിച്ചാന്ന്
ഉം കൊറെ പേര് ഇണ്ടാല്ലോ നോക്കാന്
ഉം ഒക്കെ ആഹ് ആറോ ഏഴോ അങ്ങനെ ഓരൊക്കെ പാകത്തിന്ന്നോട് പഠിക്കോള്ളൂ അത് തന്നെയാ ഇപ്പൊ ഇടങ്ങോറ് ഓലോ വലുത് നോക്കാണ പിന്നെ ഓലോ നോക്കണ്ടേനുന്നില്ലന്ന് ഇപ്പോ ഓരോ ഒത്തിരിയും വെച്ച് നോക്കണം അയിനെ എനിക്ക് ഇത്ര ഭാരായി
ഉം ഉം
ഉം അന്നെ ഒന്നും പഠിക്കാ ഒന്നിനും മെനക്കെടാത്ത തന്നെയാണ് ഒന്നും നടക്കൂല എനിക്ക്
ഉം
ഉം
മോന്നങ്ങനെ ഒൻപതിലല്ലേ കൊറച്ചൊരു പണിയ ആവല്ലോ പഠിക്കാന്
ഉം ഉം ഓനും ഓന്റെത് ഒറ്റക്കന്നെ നോക്കും പിന്നെ ട്യൂഷനും പോണ്ട് ഓന നോക്കണ്ട ആവശ്യമൊന്നുമല്ല ഉം മറ്റെല്ലാ മൂന്നാളെയും അടുത്ത് ഇരിക്കല്ണ്ട്
ആഹ് കുറച്ചും കൂടി വലുതായി അവര ഒറ്റ ഇങ്ങനെ പഠിച്ചോളൂ
ഉം ഉം ഉം
ഉം എങ്കി ശരിട്ടാ പിന്നെ വിളിക്കാ
ആഹ് ഓക്കെ എന്നാ വിളിക്കൊണ്ടന്നാ
ആഹ് ആയിക്കോട്ടെ
ഉം